ഹലോ
ഹലോ
ഹലോ എന്താ പണി സുഖല്ലേ
ആഹ് സുഖയിട്ടിരിക്കുന്നു സുഖമാണോ
ഓഹ് സുഖം എന്താ മഴുണ്ടാവോ
ആഹ് ഇന്നത്തിരി കുറവുണ്ട്
ആഹ് ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ മഴല്ല ഇപ്പൊ നല്ല മഴുണ്ട് പുറത്ത്
ആഹ്
വൈകുന്നേരം വരെ നല്ല വെയിലായിരുന്നു
ആഹ്
പിന്നെന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ
ഫുണ്ട് കഴിച്ചു ചായ കുടിച്ചു ചായ എപ്പഴാ കുടിച്ചത്
ഓഹ് അയ്ശരി അപ്പൊ ഇനി ഫുഡ് ചോറ് തിന്നുംല്ലേ
അയ്ന് കാത്രിയിൽ എന്തെങ്കിലും കഴിക്കും
ആഹ് ആഹ്
പിന്നെ ഇന്തണ്ട് ഫുഡ് ചപ്പാത്തി ഉള്ളിക്കറി
രാത്രി ചപ്പാത്തി കയ്ക്കല് ആഹ് ആഹ്
പിന്നെ എന്തോണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല കഴിച്ചില്ല ഒരു ഒമ്പത് മണി ഒമ്പതരക്ക ആകും കഴിക്കും
ആഹ്ന്നൊ എന്താ ഫുഡ്ന്ന് കഴിക്ക
ഉം എന്താപ്പ ചോറണ്ട് വെള്ളേരീ കറി കേബേജ് ഉപ്പേരി പപ്പടം പരിച്ചു ഒക്കെണ്ട് മീനില്ലാപ്പൊ തോന്നണ മീൻ ഇതിലൊന്നും വരുന്നില്ല മീൻ
ഇവിടെ ഇല്ല ഇവിടെ ഇല്ല മീൻ ഇതുവഴിയൊന്നും വരുന്നില്ല കുറവാ
ആഹ് ആഹ് മീന് ഇല്ലാഞ്ഞാ ചോറ് തിന്നണങ്കി മീൻ വേണം അല്ലെങ്കിൽ ഇച്ചണക്ക് പോവാനായി തോന്നൂല എത്ര ഉപ്പേരി ഇണ്ടായാലും മീനീല്ലഞ്ഞാല്
ആഹ് സത്യ മീൻ കഴിച്ച് ശീലിച്ചവർക്ക് അതില്ലാതെ പറ്റത്തില്ല
ആഹ് ആഹ് ഇതിലൊരു വണ്ടിക്കാരൻ വേരലുണ്ട് മീന്റെ ഇപ്പ ഒരാഴ്ചയായിട്ട് അയാൾ വരുന്നല്ല മീൻ കിട്ടാനട്ടായിരിക്കും
ആയിരിക്കും ആ ഇവിടെ രണ്ട വണ്ടിക്കാർ ഇന്ന് ആ റോഡ പോകുന്നുണ്ട് പക്ഷെ അവര് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അവര് സ്പീഡന്ങ്ങ് പോകവും. ആ അപ്പം പിന്നെ കിട്ടത്തില്ല അല്ലെങ്കി പിന്നെ റോഡിൽിറങ്ങി നോക്കി നിക്കണം.
അ ആഹ്
വരുന്നതിന് കുറച്ച് കൊണ്ട് ആ സമയം നോക്കി ഇറങ്ങി നൽക്കാം.
ഉംഉം
ഭയങ്കര സ്പീഡില് വിളിച്ച് പറഞ്ഞ പോുന്നെങ്കില ഉണ്ടല്ലോ ഭയങ്കര സ്പീഡില്ല അടി ആ പോും.
ആ അ
പിന്നെ അതിന്റെ കൂടി ഇപ്പ മീനൊക്കെ കുറവാ
ഇങ്ങനെ കുറവായിരിക്കും അതാണ് വരാ
ആ ഇന്ന് ഒരു വണ്ടി മീൻ വന്നപ്പോ അതിനകത്ത് ആ ചൂടാന്ന് പറയുന്നരു മീനുണ്ട് അത് മാത്രമേ ഉള്ളൂ
ഓ ഓ
വേറൊന്നുമല്ല
ആഹ് ട്രോളിങ് തുടങ്ങിയന തോന്നുന്നു കടല ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റൂല
ആഹ്
ഉം
പിന്നെ ടി വി ഒന്നും കാണാറില്ലെ? വെള്ളം കുഴപ്പമില്ല ആഹ് കുഴപ്പമില്ല ഇതൊണ്ട് കിണറൊക്കെന്ന് അല്ല അതണ്ട് കൊഴപ്പ
വേനല് അവസാനമായ വെള്ളം ഉണ്ടാവോ? വെള്ളം
ആ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാ പിന്നെ നമ്മുടെ വീട്ടില ആവശ്യത്തിനൊക്കെ ഉള്ളത് കിട്ടും അങ്ങ ഒരുപാട്
ഇപ്പൊ വെള്ളമൊക്കെ ആയി ആയിണ്ടാവലേ മഴ ആയില്ലേ?
ആഹ ഇപ്പ ശരിക്ക് വെള്ളുണ്ട്.
ആ
ഇവിടെ വയല് ഏരിയൊക്കെയ അന്നേരം പിന്നെ വെള്ളത്തിന് മഴയായി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് കുഴപ്പ ഇില്ല.
അശരി തോടുണ്ടാ അടുത്ത്?
തോട് അവിടെ കുറച്ച് പോകുന്ന വഴക്ക് കുറച്ച്ടുത്തായിട്ട്രു തോടുണ്ട്.
ഉം
പിന്നെ എന്താ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി കഴിക്കത്തില്ല രാത്രിയില്?
ചപ്പാത്തി രാവിലെ ആ ക രാവിലെ കടക്ക് ഉണ്ടാക്കലുണ്ട് രാത്രിയൊക്കെ ആ പത്തിന ചോറ്ന്നെ ഞാൻ ഒറ്റക്ക ഉള്ളൂ പിെ ഉച്ചക്ക് വെച്ച ചോറ്ന്നെ
കഴിക്കുന്ന ഇൂടെ. പിന്നെ കുറച്ച് ും ചിലപ്പോ രാവിലെയും ചോറ് കഴിക്കും അേരം പിന്നെ വിചാരിക്കും എന്നാ ചപ്പാത്തിയോ ഒത്തിരി ദോശയൊക്കെ ഉണ്ടാ കഴിക്ക ഗോതമ്പിന്റെ ദോശ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് കഴിച്ചു.
നേരത്തെ ക കടക്കുവോ?
നേരത്തെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല അന്റെ ഒരു മോളുണ്ട് അപ്പൊ അത് ഉറങ്ങി വരുമ്പോഴേ തേ താമസം. അന്നേരം അതിനെയൊക്കെ ഉറക്കിയിട്ടൊക്കെ ഭക്ഷണം കഴിക്കു. പ്പ കൊറച്ച് താമസിക്കും.
ഉം.
പിന്നെ
പിന്നെ എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്-
കൃഷികൾ ഇവിടെ വഴുതന ഉണ്ട് പിന്നെ കൊറച്ച് കോവല് കോവയ്ക്കായിട്ട് നമുക്ക്. അത്യാവശ്യം മെ തോരമൊക്കെയോ മെരുരിക്കുവരറ്റയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെ കിട്ടും
ആഹ് ആഹ്
ആഹ് പിന്നെ വേറെ കൃഷിയായിട്ടൊന്നും ഇല്ല ഇവിടെ കൃഷിന ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊറവാ- പിന്നെ ഒള്ള സ്ഥലത്ത ഇതൊക്കെ നട്ട വെച്ചേരിക്കുന്നേ പക്ഷെ നമുക്ക് തനൊക്കെ ആയാലും അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് ഡെയിലി എന്തെങ്കിലുരുകറി വെക്കാനൊ ക്കെള്ളത്കിട്ടും ആഹ് ബാക്കിലായിട്ട് വീടിന്റെ പ്രവേശത്തായിട്ട് നട്ട് വെച്ചിട്ടുള്ള അതും പ്രതീക്ഷന്നും ഇല്ലാര്ന്ന്. കിളിച്ച് നല്ലതായിട്ട് വരവന്നൊള്ള അങ്ങന ഉള്ള ഒരിതൊന്നും ഇല്ലാരോ നമ്മള അങ്ങനെ കൃഷിയൊന്നും ചെയ്തിട്ട് അറിയത്തില്ല. അങ്ങനെ ഇതുകൊണ്ട് നട്ടത് പക്ഷെ നല്ല നമുക്ക് നല്ല ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ ഉള്ള ഡെയിലി നമുക്കൊരു തോരനോ മെഴുക്കോരട്ടയൊക്കെ വെക്കാനുള്ളത് കിട്ടും.
ഓഹ് ഒ ശരി.
ആഹ് പിന്നെ വിചാരിച്ച് എന്തെങ്കിലും കൂടൊക്കെ വാങ്ങിച്ച് കൊറച്ച് ഈ പഞ്ചായത്ത് വഴിയ കിട്ടുന്നേ ണ്ടല്ലൊ തൈകളൊക്കെ അങ്ങനെ എന്തെങ്കിലുക്കെ വാങ്ങിച്ച് വെ ക്കണോന്ന് വിചാരിച്ചിരിക്കുവ കൊറച്ച് കൊറച്ച് സ്ഥലം കൂടെക്കെണ്ട് ഇതേപോലൊക്കെയ ഉള്ള നടാനുള്ള ഒരിത്തിരിടെ സ്ഥലമൊക്കെയ ഉണ്ട് അപ്പം-
മഴ ആയാല ഒക്കെ ഇണ്ടക ഓ.. എന്താണ് മഴ കൂടിയാല് ചില സാധനൊന്നും ഉണ്ടാവൂലല്ലോ? വെള്ളം കൂടിയാല്
ആഹ് വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ആഹ് ഇവിടെ പിന്നെ അ ആ ഭാഗത്തോട്ട് കുറച്ച് വെള്ളം കയറാത്തൊരിത്തിരി സൈഡാ ഉള്ളത് അന്നേരം അവിടാ ഈ ഇത് നട്ട് വെക്കുന്നത് ഭയങ്കര വെള്ളം ആയിക്കഴിഞ്ഞാൽ പോയി ആഹ് ക്കെ നശിച്ചു പോകും.
അതെ അതെ.
ഓഹ് നിക്കത്തില്ല.
ചെടികളൊക്കെ ഉണ്ടോ?
ചെടികളൊണ്ട് കൊറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പ ശ്രന്തി ആഹ് ചെടിച്ചട്ടി വെക്കും.
ആഹ്.
ഒത്തിരി എന്താ പറയ്ക ശ്രദ്ധിച്ചെക്കെ നോക്കിയാലല്ലേ അതൊക്കെ നിക്കത്തൊള്ളൂ.
ആഹ് ചെടി മക്കളെ നോക്കുമ്പോലെ നോക്കണം അത് നനച്ചും വെട്ടി ട്ടി കൊടുത്തും അത് അതിന്റെ ബാക്കില് നടക്കണം.
അതെ അഹ് അവിടെണ്ടോ ചെടികളൊക്കെ?
ചെടി ഞാനും ചട്ടിയിലാക്കി ഇങ്ങനെ എനിക്കിഷ്ടാണ് ചെടി ഞാൻ എവിടെ പോയാലും കണ്ടാ കൊണ്ട്- കൊണ്ട് വരും ഇപ്പോ മഴ കൂടിയിട്ടേ ഒന്നും ഒരു ഉഷാറില്ല
ആഹ് ഇവിടെ ഇവിടെ ചെ ആഹ്
വീടിന്റെ സൈഡിൽ എടുത്ത് വചെക്കുവാണിപ്പോ മഴ കൂടിട്ട്
ഇവിടെ ചെടികള് വെക്കുവായിരുന്ന് ഇഷ്ടംപോലെ ചെടി ഒണ്ടായിരുന്ന് അപ്പം ഈ സ അടുത്ത സമയത്ത് ഈ മഴയൊക്കെ ആയ സമയത്ത് ആഹ്- എഴജന്തുക്കള് വരും അത് പിന്നെ ചൂട് മഴയല്ല ചൂട് കൂടിയ സ സമയത്ത് എഴ ജന്തുക്കള് വരുമെന്നെക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പേടിച്ച് അതൊ ക്കെ എടുത്ത് ഒരു സൈഡിലോട്ട് ആക്കി ഒതുക്കി വെച്ചേക്ക എന്നാലും ഒത്തിരിയൊക്കെയങ്ങ് പോയി ഇനി ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ മാറ്റി- കിട്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയില് എന്തെലും കൃഷികളോ- ഒള്ള സ്ഥലത്ത് അതൊക്കെ ആഹ് അതൊക്കെ നടാന്ന് വിചാരിച്ചു ഇന്ന്
ആഹ് ആഹ് പയറൊക്കെ നല്ലോണ്ണം ഉണ്ടാവുല്ലോ വീട്ടില് നമ്മള് നമ്മള് ഒരു ഉപ്പേരിക്കൊക്കെ- നമുക്ക് ഇണ്ടാക്കാനുള്ളൊക്കെ കിട്ടും
ഇവിടെ ഞാൻ വിചാരിച്ചു കൊറച്ച്- ആഹ് കൃഷി ചെയ്ത് ചട്ടിക്കകത്ത് കൊറച്ച് തക്കാളി തൈയും അത് അങ്ങനെ- ഉള്ളതൊക്കെ വാങ്ങിച്ച് വെച്ചാല് നമുക്ക് എടു ക്കാവല്ലോ വല്ലപ്പോഴും പിന്നെ പച്ചമുളകും ഒക്കെ ഒണ്ടെങ്കിലെ
അതെ അതെ
ഞാൻ വിചാരിച്ചിരിക്ക എന്തേലും ചെയ്യാവൊ -
ആഹ് ആഹ്
അവിടെ എന്തെക്കെയാ കൃഷിയുളേ
ഇവിടെ കൃഷിയായിട്ടൊന്നുമില്ല നമ്മുക്കുള്ള സ്ഥലം പരിമിതി കാരണം സ്ഥലം ഇല്ല നമ്മടെ വീടും മുറ്റമായിട്ട്- ചെടി പിന്നെ മുറ്റത്ത് മതിലമെ അങ്ങനെ വെക്കും കൃഷി ചെയ്യാനൊള്ള സ്ഥലം കൊറവാ പിന്നെ തെങ്ങ് വാഴ അതൊക്കെ ഒണ്ട് പച്ചക്കറി ഐറ്റം ഒന്നുയില്ല
ഉം ഇവിടെ ചെടി ഈ മേളിലൊക്കെ വെക്കാൻ ഇഷ്ട ഇഷ്ടമാ പക്ഷെ സൈഡിലെ ക്കെ പക്ഷേ നമ്മളത് അറിയുന്നില്ല ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് എങ്ങാണും പോവാണെന്നുണ്ടെങ്കിലോന്ന് - ച്ചിട്ട് അങ്ങോട്ടൊന്നും എടുത്ത് വെക്കാറില്ല
ശരി
സീരിയലൊന്നും കാണത്തില്ലയോ
ഇല്ല ഇല്ല ഞാനെന്താ ഈ വ്ലോഗ് ഫോണില് ടിവി ഇല്ല ഫോണില് വ്ലോഗ് എന്തേലും കാണും അല്ലാത സിനിമയും സീരിയല് ഒന്നും കാണൂല്ല
ആഹ്
സിനിമക്കൊക്കെ പോവോ
സിനിമക്ക് കഴിഞ്ഞ വർഷം ഒരു പടം കാണാൻ പോയി ആഹ് അങ്ങനെ പോകും അല്ലാതെ- ടീവി ഒണ്ട് ആ പക്ഷെ അങ്ങനെ കാണാറില്ല ആഹ് ആഹ് ടി വി മോളൊക്കെ ഇരുന്ന്-
തിയേറ്ററിൽ പോയി കണ്ടില്ലേ
ആ ഇല്ല അല്ലാതെ കണ്ടേത്
ആഹ് ശരി
ആഹ് പിന്നെ ഫസ്റ്റ് കണ്ട് സെക്കൻഡ് കാണാൻ പറ്റിയില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ
എന്താ വീട്ടിലിരുന്ന് ടി വി കാണാനും പറ്റത്തില്ല മോള് കാർട്ടൂണും അതും ഇതൊക്കെ കാണുന്നോണ്ട് നമുക്ക് തരത്തില്ല
ആഹ് ആഹ് ശരി
ടി വി കാണാൻ സിനിമ കാണാനൊക്കെ പോവോ പുറത്ത്
ഇല്ല ഇല്ല ഇല്ല അതില്ല സിനിമക്ക് പോവൂല നമ്മള് വീട്ടിന്ന് ഫോണിൽ അങ്ങനെ ഫ്രീ ടൈമിലൊക്കെ കാണും തിയേറ്റ- റ്ററിൽ പോയി കാണൂല പിന്നെന്താ പൊറത്ത് പോവാറില്ലേ ട്രിപ്പ് ഒക്കെ പോവോ
ആഹ് യാത്ര പോകാറുണ്ട് ആഹ് ആ ഇവ്ടെ അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട്
ആഹ് ആഹ്
ആഹ് പിന്നെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴാറുണ്ട്
ഓഹ് ഓഹ് ഓഹ്
ഉം
വണ്ടി ഓടിക്കണാളാ വണ്ടി ഓടിക്കൊ
വണ്ടി ഞാന് പഠിച്ചതായിരുന്നു പക്ഷെ പേടിയാ ഓടിക്കാൻ അതോണ്ട്
ആഹ് ആ ധൈര്യം വേണം പഠിച്ച- ച്ചാലും നമുക്ക് റോട്ടിലേക്ക് ഇറക്കാനുള്ള ഒരു ധൈര്യം വേണം
ആഹ് എനിക്ക് വണ്ടി ഓടിക്കുവായിരുന്നു ആദ്യൊക്കെ പിന്നെ എനിക്ക് ആഹ് എന്തോ ഒരു പേടിയായി പോയി ഞാനിപ്പോ ഓടിക്കത്തില്ല പക്ഷെ എല്ലാരും എന്നെ വഴക്ക് വഴക്കല്ല എല്ലാരും പറ പറയാറുണ്ട് വണ്ടി നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പോയി വാങ്ങിക്കണം ആഹ് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു മടി പോലാ
ആഹ് ആഹ് പിന്നെന്താ ഇന്ന് ഇന്നാ ശരിട്ടോ
ആഹ് ശരി എന്നാൽ